എന്തെടുക്കായിരുന്നു
ഞാന് വാങ്ങാൻ തുടങ്ങുവാ യിരുന്നു
ആഹാ ഫ്രീ ആണോ പത്ത് മിനിറ്റ് സംസാരിക്കാൻ
ഒ യെസ് ബട്ട് ഇൻക്ക് ഉറങ്ങണമായിരുന്നു
ഹാണോ ആ ഉറങ്ങുന്നത് നല്ലതാണ് ത താങ്കളുടെ ഹോബി ഉറക്കണോ
ഹോബി ഉറക്ക വല്ല എങ്കി ൽ പോലും എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഉറക്കം. എന്തുകൊണ്ടെന്നാൽണോ?
ആഹ് എനിക്ക് ഉറങ്ങാൻ വളരെ ഇഷ്ട രാവിലെമഴയുള്ള സമയത്തൊക്കെ പൊതച്ചു മൂടി കിടക്കാൻ നല്ല സുഖല്ലേ
ആഹ അങ്ങനെയല്ല എന്തോ എനിക്കങ്ങനെയല്ല ഞാൻ രാവിലെ എഴുന്നേക്കും പക്ഷെ.. അത് കഴിഞ്ഞിട്ട് പകല് നമ്മളേജോലിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഒരു റസ്റ്റ് എടുക്കണോന്ന് തോന്നുമ്പോ ഒന്ന് കിടന്ന് ഒന്ന് ഉറങ്ങിയാൽ നല്ലതായിരിക്കും അതി ഷ്ടമാണ് പിന്നെ രാത്രി നേരത്തെേ കിടക്കുന്നത് ഇഷ്ടവ ആഹ് ഇഷ്ട്ടന്ന് പറഞ്ഞ ഒറ ക്കത്തിനോട് ആ ഉറക്കം ന്ന് പറയുന്നത് ആ സൗണ്ട് സ്ലീപ്പിനോടാണെനിക്കിഷ്ടം അത് ഉറങ്ങുന്നത് കൊണ്ട് കാര്യല്ല നമുക്ക് കിട്ടുന്ന ഉറക്കത്തിന് ഗാഡനിദ്യരയായി ക്കനല്ല സുഖ സുഷുപ്തിയിലാണ്ട് കിടന്ന് അതാണ് ഇഷ്ടം
അതെ അതെ ഞാൻ ഇങ്ങനെ ഉച്ചക്കൊക്കെ ഇതുപോലെ കിടന്നുറങ്ങി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉർക്കോണെങ്കി നമുക്ക് അടുത്ത ദിവസം എണീറ്റത്പോലെയൊക്കെ തോന്നാറുണ്ട് താങ്കൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ
അങ്ങനെ തോന്നിയിട്ടുണ്ട് കൊച്ചുപ്രായത്തിലൊക്കെ ഇപ്പൊ എനിക്ക് ബോധുണ്ട് കിടന്നതും ഉച്ചക്കാണ് ആ വൈന്നേരം ആയത് ഉള്ളൂ എന്നൊക്കെ ഓർമ്മ വരും പക്ഷെ കൊചു പ്രായത്തില് ചിന്തിച്ചിട്ടുണ്ട് ഒരു ദിവസവും കഴിഞ്ഞു പോയോ പിറ്റേന്ന് രാവിലെയാണോ എഴുനേറ്റ എന്നൊക്കെ
അതെ അതെ ഞാ അങ്ങനെ എണീട്ട് പല്ലൊക്കെ തേച്ചിട്ടുണ്ട് ഹ ഹ ഹ ആം പിന്നെ താങ്കൾക്ക് രാവിലെ രാവിലെ എണീക്കുന്നതാണല്ലേ താല്പര്യം പക്ഷെ ഞാ എനിക്ക് ഒട്ടും അത് പറ്റില്ല കേട്ടോ എനിക്ക് രാത്രി എത്ര നേരം വേണങ്കിലും ഇരിക്കാം പക്ഷെ എനിക്ക് രാവിലെ എണിക്കുന്നത് എനിക്ക് ഭയങ്കര പാടാണ്
ആണോ ഐ തിങ്ക് യു ആർ എൻ നൈറ്റ് ഓൾ
ആ അതെ അതെ നൈറ്റോളാണ്
ഉം
ഉം എങ്ങന ഇ രാവിലെ എണീക്കാൻ കുറച്ച് ടിപ്സ് പറഞ്ഞരു എനിക്ക് രാവിലെ എണീക്കണംന്നുണ്ട് പക്ഷെ മ്മ് എന്തോ പറ്റത്തില്ല
ങ്ങൾ ടിപ്സ് എന്ന് പറഞ്ഞ നേരത്തെ കിടന്നുഉറങ്ങാ നേരത്തെ കിടന്നുഉറങ്ങി കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഏട്ട് മണിക്കൂന്റെ ഉറകം കിട്ടി കഴിയുമ്പോ നമ്മള് ഉഹ് മൊത്ത ത്തിലിന്ന് ഫ്രഷ ആവും പിന്നീട് നമ്മുടെ മൈൻഡില് ഒരു ഇന്റൻഷൻ ഉണ്ടായിരിക്കണം കാര്യം ഇന്ന സമയത്ത് ഉണരണം എന്നുള്ളൊരു ബോധത്തോടുകൂടി നമ്മുടെ ഉപബോധ മനസ്സിനെ നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചിട്ട് കിടക്കണം എനിക്ക് രാവിലെ എഴുന്നേക്കണം നീന്ന കാര്യങ്ങളുണ്ട് എനിക്ക് എക്സർസൈസ് ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് മെഡിറ്റേറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ നമ്മൾ ബോധപൂർവം മൈൻണ്ടിനോടു പറഞ്ഞിട്ട് ആ ഒരു രീതി തിന്ന് നമ്മൾ കിടന്നുറങ്ങി പിറ്റേന് രാവിലെ എഴുനേൽക്കുമ്പോ നുക്ക് ചെറിയ ഒരു മടി വന്നാൽ ആ മടിയെ നമ്മള് ഫൈവ് മിനിറ്റ്സ് സോൾ വെച്ചിട്ട് ഫൈവ് സെക്കൻഡ്സ് റോൾ വെച്ചിട്ടൊക്കെ അത് ജീവിക്കണം ഒന്നങ്ങോട്ട് ഒരു അലാറം കേൾക്കുന്ന് നമ്മൾ അപ്പോയെ ചാടി എഴുന്നേൽക്കുന്നു അത് കഴിഞ്ഞ് നമ്മൾ ഒന്നുകൂടെ ആയി ത്തിരി കഴിയട്ടെ ഫൈവ് സെക്കൻസ് സോളെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒന്നുല്ല നമ്മളെ ഒരു കാര്യം നമ്മള് തീരുമാനിച്ചാ അത് ഫൈവ് സെക്കൻഡ്സിനാത്ത് അങ്ങ് ചെയ്യ
അഹ് മടി പിടിച്ചിരിക്കാൻ പാടില്ല അല്ലേ
മടി പിടിച്ചിരി മടി പിടിച്ചിരിക്കാനായിട്ട് ബ്രെയിൻ നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നു ബ്രെയിൻ എപ്പോഴും നമ്മുടെ കംഫർട്ട് സോണിലാണ് ഇരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. അപ്പൊ നമ്മള ആ മടി മടി പിടിക്കാനായിട്ടുള്ള ഒരു ശ്രമം ബ്രെയിൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എ എന്ത്ചെയ ണം ആക്റ്റിവ് മോഡിലോട്ട് മാറിയേക്കണം പെട്ടെന്ന് തന്നെ നമ്മളത് ഈ കി... ക്കുന്ന ബെഡീന്ന് എഴുന്നേറ്റ്മാറയിക്കണം എഴുന്നേറ്റ് മാറിയിട്ട് തൊട്ടടുത്തുമ്പ് റൂം പോയി ഒന്ന് ഇരുന്നട്ട് ഇചിരിരൊന്ന് ഉറക്കം തൂങ്ങിയാലും കുഴപ്പില്ല പക്ഷെ നമ്മൾ അവ കിടക്കുന്നിടുത്ത് കിടകരുത് കിടക്കുന്നിടുത്ത് കിടന്നാ അവിടെ കിടന്ന് ഒറങ്ങി പോവും നമ്മള് അപ്പുറത്തോട്ട് മാറിയിരിക്കുമ്പോ നമ്മുടെ ബ്രെയിൻ ഒരു തോന്നൽ വരും ആ ഒറങ്ങി എണീക്കേണ്ട സമയ ആ ഇത് ഏ എന്നൊരു തോന്നല് വരും ആദ്യമൊകെ ശരീരം ഒന്നും സമ്മച്ചില്ലെങ്കിലും കുറച്ചുസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അവടെ പോയിരുന്നാലും ഒറക്കം വരത്തില്ല. അത് കഴിഞ് നമ്മള് എഴുന്നേറ്റ് പെട്ടെന്ന് നമ്മുടെ ജോലികളൊക്കെങ്ങനെ ചെയ്ത് പോവാണെങ്കി കുളിക്ക്യോ അങ്ങനെക്കെ.. ഫ്രഷാകുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യുവാണെങ്കില് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഉറക്കംവിട്ടിട്ട് നമ്മള് നേരെ നമ്മുടെ കാര്യങ്ങൾലോട്ട് പോവും അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ
പോതെ മനസ്സിനെ ഇതാക്കാന്ന് പറയുന്നത് വളരെ നമ്മളിപ്പോ ടൂറൊക്കെ പോകുന്ന ദിവസങ്ങൾലാണെങ്കി നമുക്ക് നേര്ത്തെ ഈ അലാർ അടിക്ക്‌ന്നേന് മുന്ന് തന്നെ നമ്മളെണീക്കും അയ്യോ സമയ ആയല്ലോ കാരണം ആ ഒരു എക്സൈറ്റ്മെന്റ് ആഹ്
ഉം പ്പാണ്ട് ആ അതാണ് ഉപബോധ മനസ്സിന്റെ ശക്തി എന്ന് പറഞ്ഞാ അത് നമുക്ക് പല കാര്യങ്ങളിൽ ഉപയോഗപ്പെടുത്താം പറ്റും പല കാര്യങ്ങളൾ മീൻസ് നമുക്ക് പല പല നേട്ടങ്ങൾ ഉണ്ടാക്കി എടുക്കാൻ വരെ ഈ ഉപബോധ മനസ്സിന്റെ ശക്തി നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും
ഈ ബോധ മനസ്സാണോ ഉപബോധ മനസ്സാണോ എപ്പഴും നമ്മളെ കൊണ്ട് വേണ്ട വേണ്ടാന്ന് പറയിപ്പിക്കുന്നത്
ബോധ മൻസ് ബോധമനസ്സാണ് നമ്മുടെ ആ ബോധമനസ്സാണ് എപ്പഴും ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന അപ്പോ ഈ ബോധ മനസ്സ് പറയുന്ന കാര്യങ്ങള് ഒക്കെ ഉപബോധ മനസ്സ് ശ്രദ്ധിച്ചോണ്ടിരിക്കും ഇൻകെസ് നമ്മള്പ്പ നെഗറ്റീവ് ടോക്ക് നടത്തുന്ന ഒരാളാണെങ്കില് ഈ നെഗറ്റീവ് ടോക്ക് ഉപബോധ മനസ്സിലേക്ക് ഇങ്ങനെ ആ അപ്പ ആഴത്തി പതിഞ്ഞ് പതിഞ്ഞ് പതിഞ്ഞ് ഉപബോധം മനസ്സ് പിന്നെ നമുക്ക് ആ നെഗറ്റീവ് സംഭവങ്ങൾ വരാനുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് സാ സംഘടിപ്പിച്ചു തരുന്നത്
ഉപബോധ മനസ്സിന്റെ ഒരു പവറാണ് ന നമ്മള് എന്താഗ്രഹിക്കുന്നോ അതിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കാന്നുള്ളത് പ്പൊ. അതുകൊണ്ട് ആഹ് അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ചിന്തകളും പ്രവർത്തികളും പോസിറ്റീവ് ആയിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും
ന്ന അതാണല്ലോ ഉപബോധ മനസ്സ് അറിയുന്നത് ല്ലെ
അറിയുന്നത് അതെ
ഉം പിന്നെ എന്താണ് നമ്മളീ ഉപബോധ മനസ്സില ഒളിഞ് കടക്കുന്ന കാര്യങ്ങളാണ് ഈ സ്വപ്നത്തില് വരുന്നെന്ന് പറയുന്നതിനോട് എന്തെങ്കിലും സത്യമുണ്ടോ
അതിനകത്ത് കുറച്ചൊക്കെ ഉണ്ട് കാര്യംന്ന് വെച്ചാല് ആ ഉപബോധ മനസ്സിലെ ചിന്തകൾ ബോധ മനസ്സിൽ നിന്ന് ഉപബോധ മനസ്സിലേക്ക് കേറൂന്ന കുറെ ചിന്തകളുണ്ട്. ആ ചിന്തകളെ നമുക്ക് ഏ ക്ലിയറല്ലാത്ത തരത്തിലുള്ള തോട്ട തായിരിക്കും നമ്മൾ കൊടുത്തേക്കുന്ന. അതിന് നല്ല വെ വ്യക്തമായ രീതിയിലായിരിക്കത്തില്ല നമ്മളയ്നെ ഒന്ന് ചിന്തിച്ച് വെച്ചേക്കുന്നെ ഒരു കാര്യത്തിന് നമ്മള് വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി കൃത്യമായി ഇന്നത് നടക്കുന്നൊക്കെ ചിന്തിച്ച് വെച്ചാല് ചെലപ്പോ അത് തന്നെയായിരിക്കും നമ്മള് സ്വപ്നം കാണുന്നെ
ശെരിയ ഇത് നമ്മളെ ഒന്നും കാണ്ണ് അങ്ങനെയുള്ള സ്വപ്നങ്ങളാണ് നമ്മൾ കൂടുതലും കാണുന്നത് കര്ണം നമ്മളിപ്പോ വേഗം ഒരു സ്ഥലത്തിരിക്കുന്നു അത് കയ്ഞ്ട്ട് പെട്ടെന്ന് അവ്ടെ വേറെന്തെങ്കിലും ഒരു ബന്ധം ഇല്ലാത്ത കാര്യങ്ങളൊക്കെ വര്ന്ന്
വരുന്ന എന്തുകൊണ്ടാന്ന് വെച്ചാല് ഒരു ഒരു ദിവസം നമ്മുടെ മനസ്സ് ലൂടെ പോവുന്ന ചിന്തകളുടെ എണ്ണം എന്ന് പറയുന്നത് അത് കൊടിക്കണക്കിന് ചിന്തകള് പോവും. അത് ബ്രെയിന് അങ്ങനെയാണ് നമ്മടെ ബ്രെന്റെ ഒരു സൃഷ്ടി അങ്ങനാണ് നമുക്കിഷ്ടം പോലെ ചിന്തിക്കാനുള്ള കപ്പാസിറ്റിയുണ്ട് അപ്പൊ അതൻസരിച്ച് ബ്രയ്നിങ്ങന ചിന്തിച്ചൊണ്ടേയിരിക്കും ഒന്ന് മാറോ ഒന്ന് മാറോ ഒന്ന് മാറോ ചിന്തിച്ചോണ്ട് രിക്കും അപ്പൊ അത് നമ്മളാണ് തീരുമാനിക്കേണ്ടതിത് ഏത് ചിന്തിക്കണം ഏതിനെ എത്ര നേരം ചിന്തിക്കണംന്നൊക്കെ ചെലരുടെ കേസില് ഒരു കാര്യത്തെ കുറച്ച് തന്നെ ഒരു ചിന്ത വരുമ്പോഴ് ത്തേക്ക് അതിന്റെ പൊറകെ അവരങ്ങ് പോകും അതിനെയാണ് ഓവർ തിങ്കിങ്ങെന്ന് പറന്നത്. അത് തന്നെ തന്നെയും പിന്നെ ഇത്ങ്ങനെ വന്ന എന്ത്ചെയ്യും മറ്റേതായ എന്ത് ചെയ്യും അതും ഭാവിലതെങ്ങനെയകും ഇത് ഇങ്ങനെ മുന്നോട്ട് പോവാം പറ്റുവോ പറ്റത്തില്ലേ ഇങ്ങനെങ്ങനെ കുറേ അധികം ചിന്തകൾ വരുന്നതിനാണ് ഓവർതി
ഉം അതെ അതെ താങ്കൾക്കീ ഓവർ തിങ്കിങ് ഉണ്ടോ?
എനിക്ക് അത്രയൊക്കെ ഉണ്ട ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല
ആഹ് എനിക്ക് പക്ഷെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഏഹ് എന്തോ ഞാൻ ഒരാവശ്യമില്ലാത്ത കാര്യങ്ങള്പോലും ഞാൻ കൊറെ ചിന്തിച്ചു കൂട്ടാറുണ്ടെന്ന് തോന്നുന്നുണ്ട്.
അങ്ങനെയുണ്ടെങ്കില് നമ്മളത് മനഃപൂർവമായി പരിശ്രമിച്ചു മാറ്റേണ്ടിയിരിക്കുന്നു ഓവർ തിങ്കിംങ് നമുക്ക് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്വഭാവ്വാണ് സ്ട്രെസ്സ്ണ്ടാക്കും. സ്ട്രെസ്സ് ണ്ടാക്ക്ന്നത് സ്ട്രെസ്സ്താ പലതരത്തിൽ നമ്മളെ ബാധിക്കും. നമ്മുടെ നേട്ടങ്ങൾക്ക് തടസ്സമാവും
അതെ അതെ അതെ ടെൻഷന്ണ്ടാക്കും സ്ട്രെസ്സ് കാരണം നമുക്ക് എന്തെക്കെ രോഗങ്ങൾ വരെ വരാം ഇല്ലെ? ഒറക്കം ശെരിയായില്ലെങ്കിലും ഒക്കെ
യില്ലേലും അതാണ് ഞാൻ ഉറക്കത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞത് ഉറക്കമാണെ യഥാർത്ഥത്തി പറഞ്ഞ ഒരു മനുഷ്യന് ആഹാരം കഴിഞ്ഞാല് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാനവാണ് ഒറക്കം എല്ലാവരും അയ്നെപ്പറ്റി വളരെ ലീസ്റ്റായിട്ടാണ് പരിഗണിക്കുന്നത്. കാര്യം ഇപ്പഴ്ത്തെ തലമുറ പൊതുവെ ബാക്കി എല്ലാം കഴിഞ്ഞിട്ട് ഉം ലേറ്റായി ഉറങ്ങാമെന്ന് ചിന്തിക്കുന്നവരാ അപ്പൊ ലേറ്റായി ഉറങ്ങിട്ട് യഥാർത്ഥത്തിൽ ചെയ്യുന്നതെന്ന് ലേറ്റായി ഉറങ്ങുമ്പോഴ് പിന്നീട് ലേറ്റായിട്ടെ ഉണരാൻ കഴിയത്തുള്ളൂ ആഹ് ഉണർന്നാ പോലും ആ ക്ഷീണം ബാക്കികിടക്കും
അതെ അതെ മാത്രല്ല നമ്മളീ താമസിച്ച് താമസിച്ച് എണീക്കുമ്പോ നമ്മൾ ഒരു നേരത്തെ ഫുഡ് വരെ നമുക്ക് സ്കിപ്പായി പോവത്തില്ലേ
ആഹ് ഒരു നേരത്തെ ഫു ഫുഡ് സ്കിപ്പായി പോകുന്നു മാത്രല്ല നമ്മുടെ ആഹ് ഒരു ബയോളജിക്കൽ റിതംണ്ട് ആഹ് ഒരു വാ മനുഷ്യന്റെ ബോഡിക്ക് അപ്പൊ ആ ഒരു നുസരിച്ചിട്ട നമ്മളെ സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ബോഡിടെ ആഹ് ശാരീരികമായ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അപ്പൊ നമുക്ക് സൂര്യോദയത്തിൽ ഉണർന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ പോകുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരാരോഗ്യമായിരിക്കത്തില്ല സൂര്യോദയത്തിൽ കിടന്നുറങ്ങുകയും സൂര്യ അസ്തമയത്തിന് ശേഷം ഉണർന്നിരികയും ചെയ്യുന്നവർ അവർക്ക് അതിന്റേതായ റിവേഴ്സ് എഫക്റ്റുകൾണ്ടാവും അപ്പൊ അതുകൊണ്ട്
ഇന്ന് പല കുട്ടികളും അങ്ങന അവര് രാത്രി ഫോൺലൊക്കെ കളിച്ചിരുന്നിട്ട് രാവിലെ പകല് നേര താമസിച്ച് എണീക്കുന്നെക്യാണ് കാണ്ന്നത് ലേ
ആ അങ്ങനെണ് കൂട്തല് പേര് അതുകൊണ്ട് തന്നെണ് യുവതലമുറക്ക് കൂടുതല് ജീവിതശൈലി രോഗങ്ങള് വളരെയധികം കൂട്തലായിട്ട് കാണപ്പെട്ന്നത്
അതെങ്ങനെ മാറ്റിയെട്ക്കാംന്ന് എന്തെങ്കിലും അവേർനെസ്‌
മാറ്റിട്ക്കാനായിട്ട് നമ്മള് നമ്മളെന്ത് ചെയ്യണന്ന് വെച്ചാല് നമ്മള് മനഃപൂവ്വമായി നമ്മളെ നന്നാക്കണമെന്ന് നമ്മള് തന്നെ തീര്മാനിക്കണം
അമ്മടെ ആ സിസ് സ്റ്റം സിസ്റ്റം ശെരിയാക്കി എട്ക്കാ ന്ന് ച്ചാല് നമ്മള് റെഗുലറായിട്ട് ഒരു റുട്ടീനുണ്ടാക്കിഎട്ത്തിട്ട് ആ റു ടിൻ കൺസിസ്റ്റന്റ്യിട്ട് ഫോളോയ്യ ഡിസിപ്ലിനും കൺസിസ്റ്റൻസി കൂടെ ചേർന്നാ മാത്രേ നമുക്കിത് റെഡിയാക്കി എടുക്കാം പറ്റൊള്ളൂ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമു ക്ക് മടി ഉള്ളപ്പോ പോലും അത് ചെയ്യാം പറ്റണം പറ്റി ആഹ് അതെന്നെയാണ് ഡിസിപ്ലിൻ എന്നോ പെ നമുക്ക് എനിക്ക് ഇഷ്ടമുള്ളപ്പോ ചെയ്യുന്നതിനേയല്ല ഡിസിപ്ലിൻ എന്ന് പറയുന്നെ മടിയുള്ളപ്പഴും ആ പറ്റാത്ത സാഹേര്യത്തിലും നമ്മളത് ചെയ്തിരിക്കണം അതാണ് ഡിസിപ്ലിൻ കൺസെസ്റ്റൻസി തി എന്ന് പറയുന്നത് ഒര് കാര്യത്തെ തുടർന്ന് കൊണ്ട് പോണം നമ്മളത് എടക്ക് വെച്ച് ആദ്യത്തെ ഒരാവേശ്യത്തിന് ചെയ്ത് രണ്ടാമത്തൂസം ഇപ്പൊ മൂന്നമത്തോസം ചെയ്തതാ
ശെരിയാ ശെരിയാ മോട്ടിവേഷം കാർണം നമുക്ക് ആ ഒരു സംഭവം തൊടങ്ങാപ റ്റും പക്ഷെ കൺസിസ്റ്റൻസി ഒണ്ടെങ്കി മാത്രെങ്കിലെ
സി ഉണ്ടെങ്കി മാത്രേ കൺസിസ്റ്റൻസി ഡിസിപ്ലിനുണ്ടെങ്കി മാത്രേ നമുക്കത് വിജയത്തിലെത്തിക്കാൻ പ റ്റൊള്ളു കാരണം നമക്ക് തര്ന്ന വിജയംന്ന് പറയ്ന്ന നമ്മള് ഉദ്ദേശീ തിക്കാത്ത ആ ലെവല്‌ലായിരിക്കും ആ വിജയം കിട്ട്ന്നത് ഒര് ഒരാള്പ്പോ ഒരു കാര്യത് ഇതിനെ കുറ്ച്ച് ആ പഠിക്ക്യാൻ വേണ്ടിട്ട് ഒരു ദിവസം അഞ്ച് മണിക്കുർ ഇര്ന്ന് പഠിച്ചിട്ട് ആ പിന്നെ അട്ത്ത ദിവസം പ്രസന്റയ്ന്നതിനേക്കാൾ ബെറ്ററായിരിക്കും അയള് ഒരു രണ്ടു മാസം മുമ്പേ കൊറേച്ചെ പടി ച്ച് പത്ത് മിൻറ്റ് വെച്ച് പഠിച്ചിട്ട് ആ ചിയ്യ്ന്നത്
അതെ അതെ താങ്കൾ പറഞ്ഞ വാക്ക് ശെരിയാണ് പത്ത് മിൻറ്റ് എൻക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് കൊറെ കാര്യങ്ങൾ മനസ്സിലാക്കാം പറ്റി എടക്ക് വിളിക്കാട്ടോ
ഓക്കേ താങ്ക് യൂ